ആഹ് അതേ എന്തൊക്കെണ്ട് വിശേഷം
പറഞ്ഞോളു ട്ടോ
ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു ഏകദേശോക്കാ ആയി ഭക്ഷണൊക്കെ കഴിച്ചോ ഇന്ന് എന്താ സ്പെഷ്യൽ എന്തേലും ഉണ്ടായിറ്റുണ്ടോ ഭക്ഷണം
സ്പെഷ്യൽ ലെ നെയച്ചോറ ഇന്ന് വെള്ളി ആയതുകൊണ്ട്. നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു. രാവിലെ തോട്ട് തുടങ്ങിയ വർക്ക ഇപ്പേ തീർന്നള്ളൂ.
എന്തേലും ജോലി എന്തേലും ചെയിണ്ടോ?
ഇല്ല വീട്ട്ത്തെ ജോലിയന്നെണ് കൂടുതലായിട്ടും.
ആഹ് വർക്കൊന്നും ചെയ്യുനില്ലലെ?
നമ്മളെ വീട്ട്ത്തെ ജോലിയന്നെ രാവിലെ തുടങ്ങിയാല് ഒരു ഉച്ചക്കൊ ഒരു റസ്റ്റ് ണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ ആയിലെ അയിനൊരു പ്രത്യേക ഇതൊന്നും ടൈമിങ് ഒന്നുംല്ലല്ലോ.
എങ്ങനെ
ഏഹ്
വീട്ട് ജോലിയൊക്കെ ചെയ്യാനിഷ്ടാണ്.
ആഹ് അത് ഇഷ്ടാണ്
എല്ലേ ഭക്ഷണൊക്കെ ഉണ്ടാക്കോ?
ഭക്ഷണം അത്യാവശ്യം നന്നായിട്ട് കുക്ക് യ്യും മക്കക്ക് അങ്ങനെ മക്കക്ക് അവർക്ക് ഏതാണോ ഇഷ്ടം അത് തയ്യാറാക്കി അങ്ങനെയൊക്കെ ചെയ്യല് അവർ ഇന്ന് ഏതാ
ഇന്നർണ്ടോ
എങ്ങനെ
ഈ ങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ
ആഹ് അതെ മ്മക്ക് ഇൻക് ഇഷ്ടം ഇൻക് മധുരള്ള സാധനങ്ങളാ കൂടുതൽ ഇഷ്ട്ടം അപ്പൊ ഈ യൂട്യൂബിലൊക്കെ നോക്കി
ഇഫ് ഒക്കെ ണ്ടാക്കോ
എങ്ങനെ
കേക്കും പുഡിങ്ങും കേക്കുന്നില്ലേ
ഇടക്ക് കട്ടാവുന്നുണ്ട് ക്ലിയർ ആവുന്നില്ല ആഹ് ആഹ് പ്പോണ്ട് എടക്ക് നമ്മൾ സംസാരിക്കുന്നതിന് ടെല് ചല വാക്കുകൾ കട്ടായി പോവ
ഉണ്ടല്ലേ ഇപ്പൊ കേക്കുന്നുണ്ടോ പറയണേ
ആഹ് അതെ കേക്കുന്ന്
ആഹ് എന്നാ പറഞ്ഞോ ഇങ്ങനെയ എല്ലാരുണ്ടോ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ ചോയ്ക്ക
കേക്ക് വീട്ടിത്തെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കും
ആഹ് അതെലെ
മക്കടെ ബർത്ത്ഡേക്ക് അങ്ങനെയൊക്കെ അല്ലാതെ പോറത്തേക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പുഡിങ് ങ്ങും എനിക്ക് മധുരം ഉള്ളതായത് കൊണ്ടേ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ നല്ല ഇഷ്ടാ
ഉം ഇഷ്ടപെട്ട് ചെയണോലെ വീട്ട് ജോലി
ആഹ് അതെ അത് പിന്നെ ചില ദിവസ ചില ദിവസങ്ങളില്ല് ആകെ ഡണ്ണായിരിക്കും
അതെ അത് ശരിയാണ് ചിലപ്പോ നമ്മടെ മൂഡിന് നമ്മളെ ഇതിനനുസരിച്ചിരിക്കും നമുക്ക്
ആഹ് മൂഡിനനുസരി
മാനസികായിട്ട് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഇപ്പോ നമ്മെടെ ഫുഡ് ഇണ്ടാക്കല്
ആഹ് അതെ അത് ഒരു ദിവസം ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നാല് അഥവാ വെല്ലോം ഫോണില് നോക്കിയിരുന്നാല് പിന്നെ ആ ദിവസത്തെ ഇത് മുഴുവൻ തെറ്റും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതൊരു ടൈമിങ് അനുസരിച്ച് സെറ്റായി എങ്ങനെ
ഒറ്റയ്ക്കാണോ വീട്ടിൽ അതോ ഒരുപാട് പേരുണ്ടോ
ഇല്ല ഇല്ല ഹസ്ബൻഡ് മക്കൾ ഞങ്ങൾ തന്നെ ഉള്ളു
ഒള്ളല്ലേ
ഉം ഇപ്പൊ സ്വന്തം വീടായതുണ്ട് മക്കള് മാത്രേ ഉള്ളൂ
ആഹ്
നിങ്ങളെ വീട്ടിലോ കൊറെ ആൾക്കാർ ഉണ്ടോ
ആഹ് ഞങ്ങടെ വീട്ടില്ല് ഒര് എല്ലരുും ഉണ്ട് ഞങ്ങടെ
ഉം
ബാപ്പ ഇളയാച്ചൻ മൂത്തച്ഛനൊക്കെ ഞങ്ങള് ഒരുമിച്ചാണ്
ആഹ് കുക്കിങ് നിങ്ങക്കും ഇഷ്ടാണോ പാചകം ചെയല്ല് ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉം ഹെൽപ്പിന് ആരെണ്ടോ
എങ്ങനെ
നമ്മൾ സഹായിക്കാന് കിച്ചണില് സഹായിക്കാൻ അരുണ്ടെങ്കിൽ നമുക്കൊരു സുഖമാണല്ലോ
ഇല്ല ഞാന് എനിക്ക് കിച്ചണിൽ ഇരിക്കാന് ഒക്കെ സുഖമാഎനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അത് കഴിഞ്ഞട്ടുള്ള പത്ര പത്രം കഴുകല്ല്
ആഹ്
പാത്രം കഴുകല് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതെന്താ മീൻ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്
ആഹ് ഇത് പാത്രം കഴുകല്ല് മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കില് അത് തീരു കിട്ടൂല അതങ്ങനെ കണ്ടിന്യൂസ്സ് ആയിട്ട് അങ്ങനെ വന്നൊണ്ടിരിക്കും
അതെ
ട്ട്ള്ള ഇമ്പമേത ഹലോ